ആഹ്
കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം ആഹ് സുഖം ഇല്ല എണീച്ചില്ല ഉറങ്ങ
പിന്നെ
ഒറങ്ങാൻ കിടന്നാ
ഉറങ്ങാന് ഫോണൊക്കെ നോക്കി കുറച്ചു നേരം നോക്കി അങ്ങനെ ഉറങ്ങും
ഏഹ് കുറേ ടൈം ഉറങ്ങോ
ഏഹ് ഒറങ്ങുവാണെങ്കിൽ കൊറേ സമയം ഒറങ്ങും
ഏഹ് കുട്ടികള് അപ്പൊ അപ്പളേക്കും എണിച്ചു വരുമ്പോൾക്ക് അല്ല- നിങ്ങള് ഒറങ്ങിണീട്ട് വരുമ്പോതേന് കുട്ടികള് പോര തല കീഴായി വെക്കുന്ന പണിയൊന്നുമില്ല
അല്ലാ അങ്ങനെയൊന്നുമല്ല ആ ഓര് എന്റെ അടുത്ത്ക്ക് വരൂല എന്റെ അട്ത്ത് കെടന്നാൽ അടികിട്ടും എന്ന് ഓർക്ക് അറിയാം പിന്നെ വെറുപ്പിച്ചാല് ഒരാടെ എന്തെങ്കിലും ആയിട്ട്ങ്ങനെ കളിക്കാ എന്തങ്കലൊക്ക ആയിട്ടുണ്ടാവോ
ഹെ ഹെ ഹെ
പിന്നെ എന്റടുത്തു ചോദിച്ചാതെ വാതിൽ തുറക്കത്തൊന്നുമില്ല അതെന്നെ വാതിൽ തുറക്കുമ്പോഴാ നമുക്ക് പേടി ഞമ്മള് ഉറങ്ങുമ്പോളെ
ആഹ് ആഹ്
അയ് ചോദിചിട്ടെ വാതില് തുറക്കുള്ളു
ഏഹ് അടങ്ങി കളിക്കുവോ ഭയങ്കര കുരുത്തക്കെടൊന്നും ഇല്ലാത്ത ആൾക്കാരാ ഏഹ് ഓരമ്മിൽ അടികൂടുവോ
ഇല്ല ഇല്ല അ അങ്ങണൊന്നുമില്ല ചെറിയ സമയത്തൊക്കെ
ആഹ്
നിങ്ങളോ
ഉം ഞമ്മളത് അതിനുള്ള ഇല്ല ആയിട്ടില്ല ഒരാള് ചെറുതാ
ആഹ് പിന്നെ എവിടെ ട്രിപ്പ് പോവാറുണ്ട
ഓഹ് ട്രിപ്പ് ഒക്കെ പോവലുണ്ട്
ഏഹ് എവിടെ പോയി അവസാനായി
അവസാനമായിട്ട് ഞങ്ങള് പോയത് വയനാട് റിസോർട്ടിലേക്ക്
അഹ്
ആഹ് ഇന്നിപ്പോ പോവാണ്ടായിരുന്നോ കോഴിക്കോടേക്ക് ആഹ്
ഏയ് എന്താ പ്രത്യേകിച്ച്
പ്രത്യേകിച്ചിട്ടൊന്നുംല്ല ആഹ് മമുക്കൊന്ന് പുറത്തിറങ്ങണം എന്തൊന്നും പറഞ്ഞ പോവാനങ് സിസ്റ്റേഴ്സ് ഉണ്ടോ
അ ഓ
അനിയത്തി കള് ആരെങ്കിലുമൊക്കെ അതാരെ വിളിക്കന്ന് ആം ഞമ്മള് മാത്രവമ്പോ ബസ്സിന് പോകും
ആഹ് പിന്നെ അവിടെ അങ്ങനെ ആഹ് ടൗണിലിറങ്ങിയാ പിന്നെ പോണ്ടേ അവിടെക്ക് ബീച്ചക്ക് എങ്ങനെ ഓട്ടോക്കാ പോവാ
ആഹ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പിന്നെ ഓട്ടോക്ക്‌ പോവും ബീച്ചിലേക്ക്
ഒരു പ്രാവശ്യം ഞങ്ങള് പോയിട്ട് കുടുങ്ങിപ്പോയി അവിടെ എന്തേനോ ഓന്റെ പരിപാടിന്റെ സമയത്ത് പോയിട്ട്
ആഹ്
പിന്നെ അങ്ങോട്ട് പോവാനെ ഞമുക്ക് പറ്റണില്ല ബ്ലോക്കായിട്ട്
ആഹ്
അപ്പൊ ബസ്സിന് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാര് പറഞ്ഞ് പ്രശ്നല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഇറങ്ങി നടന്നോ കുഴപ്പൊന്നുല്ല കൊറേ ദൂരൊന്നുല്ല ഇവിടുന്ന് കൊറച്ചേ ഉള്ളുന്ന് പറഞ്ഞു
അപ്പൊ ഞമ്മളത് വിചാരിച്ച് ഞമ്മള് ഇറങ്ങി നടന്ന് നടന്ന് നോക്കുമ്പളല്ലേ അറിയിണ അള്ളോ പണി കിട്ടി നടന്നിട്ട് നടന്നിട്ട് എത്തെണ്ടേ കുട്ട്യേളേയും വിൾച്ച് പോവെല്ലേ കുട്ട്യേളാണെങ്കില് ഷോ ഇല പതിനണ്ടാ അത് ഇത് അതെ ഇത് ഇവരാന്നൊ ക്കും ചെയ്യണം. കോഴിക്കോട് ടൗണ് കൂടെ നടക്കാറ്ഞ്ഞാല് എന്റാള്ളോ
ഏഹ്
അന്ന് ആദ്യ ആയിട്ട് അങ്ങനെ കുടുങ്ങിപ്പോയി. പിന്നെ ഇതുവരെ അങ്ങനെ റിസ്ക് എടുത്തീല്ല.
ആഹ്
ആദ്യം അന്വേഷിക്കോ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ
ആഹ് ആഹ്
അങ്ങനെ ഇണ്ടെങ്കി പിന്നെ ആ വഴിക്ക് പോവൂല്ല.
ഹേ പിന്നെ ആകെ ഫുൾ ബ്ലോക്ക് ക്കായി അല്ലെങ്കിൽ തന്നെ ബ്ലോക്കിന് കമ്മിയൊന്നുണ്ടാവുല.
അതന്നെ ബീച്ച് സൈഡിലേക്കൊക്കെ ഭയങ്കര ബ്ലോക്കു അല്ലേ
ആഹ്
ബ്ലോക്കായി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരു ക്ഷയും ഉണ്ടാവൂല. ബസിനൊക്കെ പോന്നാങ്കില് പിന്നെയും ബൈക്കിലൊക്കെ പോന്നാെങ്കിലൊ ഓക്കെ.
ആഹ്
കാറിലും ബസ്സിലും
ഏഹ് അവിടൊന്ന് കാറൊന്നു എവിടെം സൈഡാക്കി നിർത്തിടാൻ വരെ സ്ഥലുണ്ടാവുല. ഉം. ആഹ്
പഷം ഇന്നങ്ങൻത്തെ പരിപാടി നിർത്തി.
ഹാഹാ ബസ്സാവുമ്പ സുഖാണ് നമുക്ക് വണ്ടി പാർക്കെയ്യണോന്നും നോക്കണ്ട.
ആഹ് ഞമ്മളയ്നെ കുറിച്ച് ആദ്യണ്ടെ നമ്മുക്ക് പോവാ അഎന്നെ ഇപ്പം നമ്മള്പ്പോ ഹസ്ബൻഡറിനോട് ഇവരോടൊക്കെ പറഞ്ഞാ പറയും ശരി ഓലെ ടൈമിന് നമ്മള് പോണം. ഞമ്മളൊന്ന് പോണംന്ന് വിചാരിക്കുമ്പോ നമ്മള് ചെൽപ്പം. വെറുതെ ഇങ്ങനെ കൊറേ ഇരിക്കുമ്പോ അമക്കൊരു മൈഡ് റിലീഫ്ന്നറഞ്ഞിണ്ടാവൊല്ലോ ച്ചിലൊക്കെ പോയി കൊറ്ച്ചേരം കടൽക്കാറ്റൊക്കെ ഉണ്ടാകുന്നു. കൊറേയൊന്നുല്ല.
ആഹ്
ഉം
കെടക്കുന്നു ആഹ് ബീച്ചിലൊക്കെ പോവാറ്ണ്ട്.
ഏഹ് ആഹ് കൊറച്ചേരം അവിടെ ഇരുന്നാൽ തന്നെ നല്ലൊരു
ആഹ് മക്കൾക്ക് കളിക്കും ചെയ്യ
ആഹ് മക്കളെ കടലീക്ക് ഒക്കെ എറക്കോ ഇങ്ങള്.
ആഹ്. എറ്ക്കും ഇങ്ങളറ്ക്കലില്ലേ
ശർങ്ങനം പേടിയാ
ഏഹ് ഇവരെ എറ്ങ്ങല്ണ്ട് കൊറച്ചൊക്കെ
ആഹ് ഞമ്മളെ വീടിന്റെ ഞമ്മളെ വീടിന്റെ എന്നെ തൊട്ട് തായ്ത്ത് പിന്നെ എങ്ങനെ രണ്ടാൾ മരിച്ചിട്ടുണ്ട് ഒപ്പരം. അങ്ങനെ ഒരു ഫാമിലി ഒന്നായിട്ട് പോയതാ.
ആഹ്
അപ്പൊ ഹസ്ബൻഡും വൈഫും ഓർക്ക് മൂന്ന് കുട്ട്യേള് റ്റ അവര് പോയിട്ട് പിന്നെ അവര് കൺമുന്നില് ഇങ്ങനെ കാണാ വൈഫും രണ്ട് കുട്ട്യേളും വൈഫ് മാത്രം വെള്ളത്തില് എറങ്ങാണ്ട നിന്ന്. ഉപ്പയും മൂന്ന് കുട്ട്യേളും എറങ്ങി.
ആഹ്
അപ്പം ഉപ്പെ കേറി. ചെറിയ രണ്ടാൾക്കാരും കേറി മൂത്ത മോള് പെട്ടെന്ന് നോക്കുമ്പോ ഓള് മുങ്ങിപ്പോവുന്ന കാണുന്നത്. അപ്പോ ഓളെ രക്ഷിക്കാൻ വേണ്ടി പോയി രണ്ടാളും ഒരെ സ്പോട്ടില് മരിച്ച്.
ആരാ രക്ഷിക്കാൻ പോയേ.
ഉപ്പ രക്ഷിക്കാൻ പോയതാ ബാപ്പാ കുട്ടിന്റെ ഉപ്പാ കുട്ടികളുടെ ഉപ്പാ ആ ആഹ്
കോഴിക്കോട് തന്നേ
ഏ ഇവിടെയല്ല
ആഹ്
പുറത്ത് ഓര് വെക്കേഷന് ക ആഘോഷിക്കാൻ വേണ്ടീ ട്ട് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയതാ ഗൾഫില് ആഹ് ഒരു മാസത്തേക്ക് വേണ്ടി പോയതാ അവിടത്തെ പിന്നെ അവിടുന്ന് രണ്ടാമത്തെ ദിവസം ഞമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാ
ആഹ്
പെട്ടെന്ന് ഓര് പോകുന്നതിന്റെ സമയത്തൊക്കെ നമ്മള് വീട്ടിലുണ്ടെ അപ്പം പെട്ടെന്ന് ഇത് കേട്ട് ഇത് കേട്ടപ്പോ പിന്നെ നമുക്കൊക്കെ പേടിയായി വെള്ളത്തിൽ ഇറങ്ങാ എന്നുള്ളത് അതിന് ശേഷം പിന്നെ അങ്ങനെ ആരും വെള്ളത്തി
ക്കാത്തൊരു കാര്യാ അല്ലെ ഇപ്പോ അത് അങ്ങനെ വന്നാ തെര വന്ന് കൊണ്ടോവും
എന്നെ ഇവരും വയ്യോ വന്നിട്ട് ഈ ഉമ്മാക്ക് എന്തായി മാനസികം പോലെയായി നമ്മള് കൺമുന്നിൽ കണ്ടതല്ലേ അതും നമ്മളെ മോളും ഹസ്ബൻഡും രണ്ടും ഒരേ ടൈമില് നമുക്ക് നഷ്ടപ്പെടുവാ പറയുമ്പോൾ അത് ഉ
ഏ അല്ല അതൊക്കെ കിട്ടീല്ലേ കിട്ടിയോ
ആഹ് ബോഡി പിന്നെ അപ്പളേക്കും റെസ്ക്യു ഒക്കെ വന്ന് ബോഡി എടുത്ത് അപ്പളേക്ക് മരിച്ചിട്ടുണ്ട് രണ്ടാളും മരിച്ചു പോയി
ഓഹോ കൊറെയായോ
എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും
ഓ വല്ലാത്തൊരു ഇതായി പോയല്ലേ
ആഹ് അത് കെട്ടേന് ശേഷം പിന്നെ നമുക്കൊക്കെ കുട്ടികളെ വിടാൻ പേടിയാ
ആഹ്
മഴക്കാലൊക്കെ വന്നാൽ പിന്നെ തീരെയും വെള്ളത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കലില്ല
ആഹ്
അതിന്റെ മുന്നേ ഇറങ്ങലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സമ്മയിക്കലില്ല
ആഹ്
പിന്നെ മാളിലൊക്കെ പോവോ അങ്ങനെയാണ് അന്ന് ഞങ്ങള് രാത്രി ഉറങ്ങാൻ കിടന്ന് പിറ്റേന്ന് രാവിലെ വാർ ത്തകളിൽ ഇതാ കേൾക്കുന്നത്
ഏ
ആകെ എന്താ പറയാ ഷോക്കായി പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ അവസ്ഥന്ന് പറയാ ഉം രണ്ടു പേര് ഒപ്പനേ പോവാ പറഞ്ഞാൽ പെണ്ണുങ്ങളെ മാനസികാവസ്ഥ ഉണ്ടാവൂലേ നമുക്കിപ്പോ ആഹ് ഇവർ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിലെ സകല കാര്യം നോക്കുന്നത് ഈ മൂത്ത മോളാ
ഭയങ്കര എന്താ പറയാ നല്ല പ നല്ലൊരു മോളാ എല്ലാം കൊണ്ടും ഉഷാറായിട്ടുള്ള
എത്ര ആയി
അത് പത്താം ക്ലാസ് പഠിക്കുവാ അന്നേരം
ഓ
നല്ല മാർ നല്ല പഠിപ്പൊക്കെ ഉള്ള കുട്ടികളായിന് നല്ല എല്ലാം കൊണ്ടും ഭയങ്കര ചെലപ്പം പോവാനുള്ളത് കൊണ്ടായിരിക്കാം
ആഹ് ആഹ് ഏതായാലും പ്രതീക്ഷിക്കാത്തോര് മ രണം അല്ലേ
ആഹ് അതെ അതെ
ഇടി മിന്നല് ഏറ്റാണ്ട് മരിച്ചിട്ടില്ലേ ന്നാരോ
ആഹ് അതേന്നെ അങ്ങോട്ട് ഇണ്ടായിരുന്നോഇന്നലെ ഇടിയും മഴയൊക്കെ ആയിട്ട്
ഇടിയങ്ങനെ വെട്ടിയിട്ട് മഴയും വല്ലാതൊന്നുമില്ല
ഏഹ് ഇവിടയേക്കുന്ന് ഇണ്ടായിരുന്നു നല്ലോണം ഇടിയൊക്കെ ആയിറ്റ് ഇടിയും മഴ നല്ലോണം ഇണ്ട്
അത് ഇനിയും ബാക്കി രണ്ട് മൂന്നാൾക്കാര് ചികിത്സയിലാല്ലേ
അതെ അതെ ഓരോന്ന് വാർത്ത കേൾക്കുമ്പം തന്നെ പേടിയാവും കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഇപ്പാണെങ്കില് കുട്ടികൾക്ക് ഫോണ് വിട്ടിട്ടുള്ള കളിയില്ല
ആഹ്
മഴ പെയ്യന്ന് പറഞ്ഞാല് കണക്കാ ഇടി വെട്ടണന്ന് പറഞ്ഞാല്
ആഹ് ഇവിടൊക്കെ മഴ പെയ്താ മഴയത്ത് കുളിക്കണംന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങും ഇടി വെട്ട് മ്പം പേടിയാണ്
ഉം ഞമ്മക്ക് പേടിയാ ഓൽ ക്ക് അങ്ങനത്തെ പേടിയുമില്ല ഒന്നുമില്ല അവരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല്ല
ഏതായാലും പാവമായ് പോയ് പ്രതീക്ഷിക്കാത്ത മരണ വാർത്ത ഇല്ലേ
ഉം ഉം
അത് തുറന്ന സ്ഥലം നി പറഞ്ഞ് അതുകൊണ്ടാണ്ല്ലേ
ആർക്കറിയാം എല്ലാരും പറയാപ്പം ഇത് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറയാം അങ്ങനെ എന്താ പറയാ ഒഴുക്ക് മുങ്ങി മരിക്കാനേ മറ്റുള്ള വെള്ളമോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല
ആഹ് ആഹ്
എന്തോ
ഉം പിന്നെന്താ
വേറെ എന്തൊക്കെയാണ് ഇപ്പം അടുത്തെങ്ങാനും എവിടെയാ പ്ലാൻ ചെയ്യുന്നുണ്ടോ ട്രിപ്പ്‌
എവിടെത്തെയും അങ്ങനെ പ്ലാൻ ചെയ്യണൊന്നുമില്ല ഇനിയിപ്പോ ഓരോരോ സ്കൂൾ ഷോപ്പിംഗ് പിന്നെ ഷോപ്പിങ് ഒക്കെ ആയില്ലേ
ആഹ് അതെ അതെ ഇപ്പം സ്കൂള് തുറക്കാൻ ആയല്ലോല്ലേ
ആഹ് ഇപ്പോള് ഇനി ബേഗ് വേണം ബുക്ക് വേണം
ആഹ്
എല്ലാതും ഒരു തൽക്കന്ന് തുടങ്ങണം
ആഹ് എവിടെ പോയി കുട്ടികള് ഒച്ചയും ബഹളമൊന്നുമില്ല
ഒരാളെന്റെ അടുത്ത് കിടക്കുണ്ട് ഒരാളിപ്പം അടുക്കളയിലൊരു മാങ്ങ ഉണ്ട് അത് ചെത്തി തിന്ന്ന പണി ആയിരിക്കും
അത് ശരി
എന്തേലൊക്കെ ആയിട്ട് അങ്ങനെ പണിയുണ്ടാവും
ആഹ് എന്നാ ആയിക്കോട്ടെ ആഹ് ശരിയന്നാ